ആ സുഖായിരിക്ക്ണാേ
ആഹ സുഖായിരിക്കുന്ന് എന്താണ് കൊറയായല്ലോ ആ പണി കഴിഞ്ഞെന്ന് പറയാനായില്ല ഇനിയുണ്ട് ഓരോന്ന് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേള്ളു ഇവിടെണ്ട് അവരൊക്കെ ഇവിടെണ്ട്
വെക്കേഷനായിട്ട് എങ്ങടും പോയില്ലേ ആ ആ
വല്യ സ്ഥലത്ത്ക്കൊന്നും അല്ല എല്ലാരുപാടെ പോയിട്ടോ ഫാമിലി ഹസ്ബൻഡിന്റെ ഫാമിലി മുഴുവൻ അങ്ങനെ എല്ലാരും അങ്ങനെ പോയി ഇങ്ങളെങ്ങിട്ടും പോയില്ലേ
ഇല്ല ഞങ്ങള് അമ്മയും ഞാനും മോളും കൂടെ കോഴിക്കോട് പോകണ്ടിയിരുന്നു ഓരോ ട്രിപ്പ് ഉണ്ടായിരുന്നു അമ്മന്റെ കൂടെ അങ്ങനെ പോയി മോളെ കൂടെ മോൾക്ക് മൂന്നര വയസായിന് ആ
അപ്പൊ പീസൊക്കെ കണ്ടു പോകുന്നുണ്ടാവുംല്ലേ
ആഹ കോഴിക്കോട് പോയിരുന്നൂന്ന്
അത് പിന്നെ പോയാലും മടുക്കൂല കോഴിക്കോട് ബീച്ചിക്കൊന്നും ഏ ഐസൊരത്തി ഉപ്പിലിട്ടത് ഒക്കെ തിന്നാലോ
ആ അവിടെ പോയി പിന്നെ ബോട്ടില് ഒന്ന് കേറി
ആഹ ബോട്ട് ആതുണ്ട് ഇപ്പോ അതുണ്ടല്ലോ അത് ആ ഉ ഉ ആ അതിന് റേ
ഇല്ല ഇല്ല ഞങ്ങള് ചാലിയത്തേക്ക് പോന്ന് ആ ജങ്കാറില് അങ്ങനെ അങ്ങനെ ട്രിപ്പടിച്ചു
എത്ര അവറ് വണ്ണവറോ
അല്ല അവിടെ പോയിട്ട് തിരിച്ചു പോരുന്നിട്ട് അവിടന്നന്നെ ഇതില് പോന്ന് ജംഗാറില് ചെറിയ പൈസഉള്ളൂ
അല്ലാതെ നമ്മളെ ചുറ്റി കാണിക്കു
ആ ചുറ്റി കാണിക്കും. അത് വേറെണ്ട്. പക്ഷെ കൂടെള്ള ആൾക്കാർക്ക് പേടിയാ. അമ്മമാരൊണ്ടാരുന്നു. അമ്മേന്റെ കൂടൊള്ളെ ആൾക്കാരായോണ്ട് അവർക്ക് പേടിയാ. അപ്പൊ പിന്നെ ഞങ്ങള് കൊറെ നേരം പോകാൻ വൈകി രാ അപ്പൊ അവിടെ പോയി മീൻ വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോയി പോന്നു. അയിനെത്ര അഞ്ചു രൂപ എങ്ങനോ തോ
ആ അത്രേ ഉള്ളൂ?
ഒരാക്ക് അങ്ങോട്ട് പോവാൻ മാത്രം തിരിച്ചു പോരാ അഞ്ചു രൂപയിങ്ങോട്ടും.
മീനോക്കെ വാങ്ങിയോ? അപ്പൊ ഏ
ഞങ്ങള് രാവില് മീന് വാ വേണ്ടി വൈകുന്നേരാ പോയേ. ഞങ്ങൾ ട്രിപ്പ് പോയത് രാവിലെ പോയി ഏഴുമമണിയൊക്കെയായയപ്പം. വൈകുന്നേരം മീൻ വേടിച്ച് വണ്ടി വെക്കാൻ പറ്റില്ലല്ലോ എന്നാണ് അപ്പേ. വൈകുന്നേരം പോരാൻ നേരത്ത് പോയിട്ട് തിരിച്ചു വന്നു.
ആഹ് ചാലിയം വൈകുന്നേരം പോയില്ലേ? ഉം സൺസെറ്റ് ഒക്കെ കണ്ടല്ലേ പോന്നേ?
ആ അല്ലല്ലാ.
അതിന് മുന്നേ പോന്നോ?
അയിന് മുന്നേ എന്നുവച്ചാൽ അവിടെ മീൻ വാങ്ങി, മേടിക്കാൻവേണ്ടി കൊറേനേരം അവിടെ കൊറേ നേരം നടന്നു. പിന്നെ അവിടെയൊക്കെയൊന്നു കണ്ടതിനുശേഷം പോന്നു. പിന്നെ അമ്മമാരല്ലേ ഓർക്ക് അങ്ങനെ ഞാനും മോള് മാത്രേ ഉള്ളേന്ന് ആ..
ഓക്കെ ആൾക്ക് പേടിയാ. ആഹ് അങ്ങനെ പോയതാ അതുശ
ആ തൊഴിലുറപ്പിന് പതിനാറ് ആൾക്കാരുണ്ടാരുന്നു. ഓരെ കൂടെ അമ്മ ഞാൻ നിക്കാൻ ചെന്നപ്പോളെ മോളെ കൊണ്ടുപോണന്ന് പറഞ്ഞപ്പോ ഓള് ഒറ്റക്ക് ആയാ പോവൊന്ന് അറിയില്ല. പിന്നെ അമ്മ എടുക്കേണ്ടി വരും. ഇപ്പൊ ഞാനും പോയതാ അമ്മന്റെ കൂടെ.
അങ്ങനെ
ആ ആ അല്ലാണ്ട് ഓള് അച്ഛന്റെ കൂടെ പോവകുണ്ടായിന് ഞങ്ങള്. ഞങ്ങൾക്കിവിടുന്ന് അടുത്ത്, ഇവിടുന്നെളുപ്പാ അവിടേക്ക് കോഴിക്കോടേക്ക്. പക്ഷേ, അമ്മയ്ക്ക് സന്തോഷം, ഓളേം കൊണ്ട് പോയതും, പിന്നെ അത്രേം ദൂരൊക്കെ ഒരു സ
സന്തോഷായി ഉം അത് ബീച്ച് ഇതൊക്കെ പോണം, രാത്രിയൊക്കെ പോയിക്ക് നല്ല രസാ ഇപ്പം നല്ല ചൂടായോണ്ട് അങ്ങൻ ത്തെ. തോറ സ്ഥലങ്ങളിലൊക്കെ പോയി. ഒക്ക നല്ല വൈബേക്കും കാറ്റൊക്കകൊണ്ട്. ഉം ഇങ്ങനെ ന്ക്ക് ഇഷ്ടാണ് ട്ടോ ഇങ്ങനെ ഈ കോളിഫ്ലവർ പൊരിച്ചത്. കാടമുട്ട മസാലല്ലേ മുട്ടമസാ അതൊക്കെ
ആ മോൾക്ക് ഇഷ്ടായി ന്നിട്ട് എത്രണ്ണാ തിന്നത് അവിട്ന്ന്.
അതിന് ഞമ്മള് ഇണ്ടാക്കിയാല് ആ ടേസ്റ്റ് കിട്ടൂലല്ലേ.
ആ ഇന്നലെ ഞങ്ങൾ പിന്നെ മുക്കത്തേക്ക് പോയപ്പക്കെ ഇവൾക്ക് അത് വേണം മ് പി ച്ചു പോരാൻ ഞങ്ങള് പറൂക്കിലേക്ക് തിരിച്ച് വര് അപ്പോഴും വേണം കാടമുട്ട അവിടുന്ന് കഴിച്ചപ്പേ അയിന്റെ ടേസ്റ്റ് കിട്ടിയപ്പേ വീട്ടിൽ വാങ്ങും കാടമുട്ട പക്ഷെ അത് ടേസ്റ്റ് അല്ല ഇത് ഓര് ആ മസാല ക്കെ ഇട്ടിട്ട്.
അതൊരു മസാല കൊറെ മസാല ഇണ്ടാക്കൂലേ പിന്നെ ഓല് കസ്റ്റമറെ പിടിച്ചുനിർത്താൻ അയി ന്റേതായ ട്രി -ട്ടും ഉണ്ടാവും പിന്നേ ആ കുറച്ച് കുറച്ചേ ഉണ്ടാവുള്ളു അൻപത് രൂപക്ക് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഉം ഉം അൻപത് ഒരു നൂ പത്ത് രൂപയ്ക്ക് എത്ര കാടമുട്ട കി ട്ടും നമുക്ക്
ആ
ഒക്കെ ഉണ്ടാക്കിയത് വീട്ടിന്ന് തിന്ന് പക്ഷേ ഞമ്മള് ആ വേറെ വൈബാണ് ബീച്ചില് പോയി കാറ്റും കൊണ്ട് കാടമുട്ടയും ഗ്രീൻ പീസ് ഒക്കെ തിന്നണ് വേ
അതെന്നെ.
ഉം
പിന്നെ നമ്മള് വൗ ഓറെ കൂടാനെ അപ്പന്മാരുടെ കൂടെയാകുമ്പോൾ പിന്നെ സുഖായിട്ടും നമുക്ക് സുഖമായി എൻജോയ് ചെയ്യാം പക്ഷെ ഇവര് എന്താന്നറിയാവോ അമ്മമാരാവുമ്പോൾ ഞങ്ങള് കോഴിക്കോട് പോയിട്ട് ഏത് പീടികയിലും കയറാൻ സമ്മതിക്കില്ല എല്ലാരും ഉള്ളോടത്ത് തന്നെ പോകാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു നമുക്കിവിടെ കേറാം അമ്മേ സാധനം മേടിക്കാൻ. ഉം എല്ലാരും വേണം എല്ലാരും അല്ലേൽ അവര് പോയാ നമ്മള് കുടുങ്ങി പോയി ഒറ്റക്കാകൂന്ന്‌ പറഞ്ഞിട്ട് എവിടെ സമ്മതിച്ചില്ല ഓലെ കൂടെ തന്നെ.
മുട്ടായിത്തെരുവ് ഒക്കെ പോയോ.
മിട്ടായിത്തെരുവ് ഒക്കെ പോയി അതൊക്കെ ഈ പതിനേഴ് ആൾക്കാര് ഒരുമിച്ച് കേറിട്ടിരുക്കുന്നുത് കണ്ടു കേറാത്തവര് കൊറച്ച അപ്പുറത്ത് നിന്ന് അങ്ങനെ കേറി.
ഒക്കെ വാങ്ങിയോ ചീപ്പ് വിലക്ക് കിട്ടുവല്ലോ അവിടെന്ന് ചീപ്പ് റേറ്റിന്.
അതെന്നെ ആ അവിടെ ഇങ്ങനെണ്ടന്ന് അഞ്ചു രൂപ മുതൽ മു പപ്പ രൂപള്ള ഷോപ്പുകൾ ഉണ്ടാവല്ലോ ആ എല്ലാതും ഉണ്ടായിരുന്ന അവിടെ ഞങ്ങള് ഫോൺ വെക്കണതൊക്കെ ഉണ്ടല്ലക്കെ അയാൾക്ക് പത്ത് രൂപ ഉള്ളു പിന്നെ നമ്മൾ വാങ്ങുമ്പോ ചിലപ്പോൾ മുപ്പത് നാപ്പത് രൂപ വേണ്ടത് ഇതിന് പത്തോള്ളൂ ഞാൻ അത്ഭുതപ്പെട്ടു പോയി പൊട്ടൊക്കെ പൊട്ട് പത്ത് രൂപന്റ പാക്കറ്റ് സ്പൂണ് കൈൽ അങ്ങനത്തെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു
അപ്പൊ കൊറച്ച് പൈസ പൊട്ടിച്ചു പോന്നു
ആ ഞാനി നി ഇവിടേക്കല്ലല്ലോ വാങ്ങിയേ അമ്മ അമ്മഒള്ളൊണ്ട് അമ്മ കുറെ സാധനം വാങ്ങിച്ചു വിടക്ക് ഉ ഈ ഭംഗിയുള്ള ഗ്ല പ്ലേറ്റുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ആ അങ്ങനത്തൊക്കെ ആ മുപ്പ മുപ്പത് രൂപയൊക്കെ ഉള്ളേ ഉണ്ട് ഉണ്ടെന്ന് നല്ല ഭംഗിയള്ള ഇണ്ടായിരുന്നു.
അത എന്തിന്നി കൊണ്ടുവരൻ കയ്യ വാങ്ങന കും തൂക്കി പിടിച്ച് പിന്നെ ഞങ്ങള വണ്ടിയിലയോണ്ട് ആ ആ കൊഴപ്പില്ല
പിന്നെ മറ്റേ ബസ്സ അല്ല എന്താ ഒരു വാനെ പോലത്തെ വലിയ വണ്ടിആയിന് ആഹ്
ആഹ ട്രാവലറിലാണ് പോവ പതിനാല് ആൾക്കാരില്ലേയ്ന് ആ അപ്പൊ ട്രാവലറ ആ അപ്പൊ പിന്നെ സുഖായിട്ട് പോരാനും സുഖയി അങ്ങനൊക്കെ വണ്ടി വിളിച്ച ചു പോകുമ്പോൾങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാം
ആഹ്
ബീച്ചിൽന്നൊക്കെ നലോണം ശ്രദ്ധിക്കണം മക്കളെ പറഞ്ഞ അമ്മമാര് പറഞ്ഞണം കറക്റ്റ് അവിടെ കുറേ വിദേശ അയ് അന്യ നാട്ട
ഞങ്ങളൊരു ഉച്ചയയപ്പോഴ അവിടെ എത്തി അന്ന് മഴക്കാറ് പെരും വെയിൽ എന്നിട്ട് ഉച്ചക്ക് ഇവക്കാണ ബീച്ചിലും പോണം എന്നിട്ട് ഞങ്ങളാ വെയിലത്ത് നിന്ന് കളിച്ച് ബീച്ചിൽ പോയി വെള്ളത്തി വെള്ളത്തിന്റെ അടുത്തേക്ക്
ല്ല ആ മഴക്കാരേയ്ന്
അല്ല അന്ന് വൈ വെയിലായിരുന്നത് പിറ്റേ ദിവസം ഭയങ്കര മഴക്കാറും മഴക്കാറൊക്കെ ഉണ്ടായാലും വെയിലുണ്ടവില്ല, പക്ഷേ ഇവളും കൊണ്ട് വെയിലത്ത് പോയി.
ആഹ് ഞങ്ങള് ഒരു പ്രാവശ്യം അങ്ങനെ പോയപ്പോൾ അവിടെത്തിയത് എന്തെനി ഉച്ച ഉച്ചക്കാണ്. പൊരിഞ്ഞ വെയില്, ആഹ് ഹി ഹി അവിടെ ന ബീചിക്ക് ച്ച്ക്ക് പ്പോവുമ്പോ ഒരു നാല് മണിക്ക് ശേഷം പോണം.
ആ അല്ല പിന്നെയ്. വണ്ടിയൊക്കെയിണ്ടേ സുഖേർന്നു. ഇത് ഞങ്ങൾക്ക് ഒരു വണ്ടിയുമില്ല. പിന്നെ ആ ഓരോ വണ്ടിയിൽ പോവും ആ എല്ലാ അമ്മമ്മാരെകൂടെ ഓർ ക്കാ മീൻ കിട്ടിയോക്കിപ്പോ. ഞാൻ വീട്ടിലെത്തണം. അന്തര മീൻ കേടാരുന്ന് പറഞ്ഞിട്ട് അമ്മമ്മരൊക്കെ പറഞ്ഞോണ്ടിക്കന്നെ, വേഗം നമുക്ക് വേഗം വീട്ടിക്ക് പോവട്ടോ ഇനി എവിടേക്കും കറങ്ങണ്ട അപ്പൊ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോന്നു. വേ ഫുള്ളാ, ഇവിടെ മീൻ മാങ്ങ്ണോട്ത്ത് ന്താ അയൽമ എന്താ ഇവടല്ലേ? മിഠായി തെരുവ് അങ്ങനത്തെ കുറെ ഷോപ്പിലൊക്കെ കേറി.
നിങ്ങൾ രാവിലെ വ
ഹെ ഹെ ആദ്യം ഞങ്ങൾ വേറൊരു ബീച്ചിലേക്ക് പോയി. ഹ്മ്മ്
ആ പിന്നെ ഇങ്ങോട്ട് കോഴിക്കോട് ബീച്ചക്ക് വന്നെന്നോ, അതെ ബീച്ചക്ക് വരുന്നതിന് മുന്നേ ആ ഉ ഉച്ച ടൈമിന് അല്ലെ നിങ്ങൾ വന്നേ, ആ ടൈംമാവുമ്പോൾനിങ്ങക്ക് ആദ്യം മാളിൽ പോയാൽ മതിയെനി
ആ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ അവട്ന്ന് ആഹ് പിന്നെ ഓർക്കാം. ഓർക്ക് അങ്ങനെ അറിയൊന്നുമില്ല അമ്മമാർക്ക്. നിക്ക്പിന്നെ അങ്ങനെ പരിചയൊന്നുമില്ല അവിടെ ഓ ഫുഡ് ഞങ്ങൾ കൊണ്ടുയെതീന്ന്
ആഹ് അവനവനോ അല്ലെങ്കി? ക്യാറ്ററിങ്ങ് സർവീസ് ആഹ് അങ്ങനെകൊണ്ടോയി.
ഉം കൊറച്ച് മുന്നൂറ് രൂപഉള്ളരുന്നോ ഒരോരുത്തർക്ക് അത് ഞങ്ങാ ബീച്ചിന്റെ അടുത്തുള്ള ഇരിക്കുന്ന സ്ഥലംഇല്ലേ അവിടന്ന് കഴിച്ചു.
ഹ്മ്മ് ഹ്മ്മ് പൊതിചോറൊണ്ടായിണ്ടാവുവെല്ലേ, ആശ് ആയിവ സൂപ്പറായീക്കുവലേ അപ്പൊ പത്തണിക്ക് ചായ എന്താകാട്ടി
അല്ലല്ല അവിടന്ന് കഴിച്ചു അത് ഞങ്ങള് ബീച്ചിന്റെ അവിടന്നങ്ങ് കഴിച്ചു അവിടന്നാണാ കാടമുട്ടയൊക്കെ കഴിച്ചത് അവള്
അത് ശരി
ഉം ആ അത് അവിടെ നിക്കാൻ പോയപ്പോ അമ്മ പറഞ്ഞു അമ്മ പോവാന്ന്‌ പറഞ്ഞപ്പോ അങ്ങനെ പോയതാ ആഹ് പേരൊക്കെ കൊടുത്ത് പൈസയോക്കെ കൊടുത്ത് വന്ന് വീട്ടിലേക്ക് തൊഴിലുറപ്പിന്റെ ലാസ്റ്റ് ദിവസ നമ്മുക്ക് പോണന്നൊക്കെ പറഞ്ഞിട്ട്
ഇന്നേണോ
അല്ലേ ഈ ഇനി പുതിയ പണി തുടങ്ങുമ്പോ കൊറച്ച് അങ്ങനെ പിന്നെ കൊറച്ചാള് ഉള്ളു ഇന്ന് പണിക്ക് ആ ആൾക്കാരെല്ലാരും കൂടെ അപ്പ അമ്മന്റെയും പേര് കൊടു കൊണ്ടവാച്ചിട്ടേ
അങ്ങനൊരു പണി നമ്മള ഇതില് ഇണ്ടായോണ്ടേ സുഖർ അമ്മമാര കൈ ക്യാഷ്ണ്ടാവും അവർക്കോരോ സന്തോഷവും കണ്ടെത്താം.
ആഹ് അതന്നെ ആഹ് വേറെ എവിടന്ന ഓർക്കില്ലേ?
ഇല്ല വേറൊരാളെ കയിന്ന് കി ട്ടണ്ടെ അല്ലെങ്കി ഇങ്ങനെയൊക്കെ പോവാന് എന്താ അവനാൻ്റെ കയ്യിലെന്നെ. ബല്ല്യ ബാരോല്ല ജോലിയാണല്ലോ.
അതന്നെ കൊറച്ചു നേരം ഉണ്ടാവുള്ളു പിന്നെക്ക് ഓര്ക്ക് അളവൊ കാണലുള്ളതിൻ്റെ ഉം.
അതന്നെ നല്ലൊരു ഉപകാരമാണ് ഞമ്മളെ കയ്യിൽ നിന്നൊക്കെ എത്രയെന്ന കിട്ടുക?
ആഹ് പിന്നെ എപ്പോഴും അങ്ങനെ കൊടുക്കാനും കഴിയൂലല്ലോ ആഹ് ആയിക്കോട്ടെ.
തിരക്കിലാ ഇപ്പൊ വിളിക്കാ. ട്ടൊ